കേൾക്കുന്നില്ലേ
ആഹ് കേക്ക എന്തൊക്കെ വിശേഷം
നല്ല വിശേഷങ്ങള്
ഏഹ് ഫുഡ്ഡ് കഴിച്ചോ
ഫുഡ്ഡ് കഴിച്ചു
എന്താരുന്നു ഫുഡ്
ഫുഡ്ന് അപ്പ അപ്പം രാവിലെ അപ്പായ്രുന്നു ഏഹ്
ഉച്ചക്കെന്ന സ്പെഷ്യൽ
ഉച്ചയ്ക്ക് കാര്യമായ്ട്ടുള്ള സ്പെഷ്യലൊന്നുല്ല
ഉം
ഏഹ് മഴ ഇല്ല ഇന്ന് മഴല്ല
ഉം ഉം
ഇത്രീം ദിവസം നല്ല മഴയായ്രുന്നു ഇന്നെന്താന്നറിയത്തില്ല മഴ കാണ്ന്നില്ല നി പറയണ്ട പെയ്യായ്രിക്കും
അതെ അതെ പറഞ്ഞെഴിഞ്ഞ പെയ്യും
ഉം പെട്ടന്ന് പെയ്യുന്നെ നമ്മളോർക്കാണ്ടിരിക്കുമ്പൊ പെയ്താ. അങ്ങൻത്തെ മഴയാ ഇവടകെ
ആഹ് പ്രതീക്ഷിക്കാതെണ് മഴ പെയ്യ്ണത് അതെ അതെ പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള് വീട്ടിലെലാർക്കു സുഖവാണൊ ആഹ്
ഞിങ്ങെനെന്നറിയത്തില്ല എന്ത അവ്ടൊക്കെ മഴണ്ടൊ
ഇവടെ ഇന്നലെ വരെ നല്ല മഴയായ്രുന്നു ഇന്നിപ്പൊ മഴയില്ല ഇന്നിപ്പ ഇങ്ങനെ വെയിലും വര്ന്ന്ണ്ട് മഴക്കോളും വര്ന്ന്ണ്ട്
വാ കോള്ണ്ടാവ്യാരിക്കുലേ
അതെ അതെ
ആഹ് ഇന്ന്പ്പ ഒഴിവല്ലെ ഇന്ന് ഞാറാഴ്ച ആയതോണ്ട്
ആഹ് തേ
ഉം
പിന്ന വീട്ടാലെല്ലാർക്കും സുഖവാണൊ
എന്ത വിശേഷങ്ങള്
വീട്ട്ലെല്ലാർക്കു സുഖാണോ
ഓ
മക്കളൊക്കെ എന്തെയ്യ്ന്ന്
പിള്ളേരൊക്കെ എന്ത്യേ കളിക്കുവാണോ
ആഹ് മോള് കളിക്കന്ന് ഏ അവിടെ മക്കളൊക്കെയാ
ഇവിടെ ഒരാളെ ഒള്ളു കളിക്കാണ്
ഉം ഉം
കളിയിലാണ് പ്പൊ കളിച്ചോണ്ടിരിക്ക ഞായറഴ്ചൊക്കെല്ലേ ഇന്ന് സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസല്ലേ
ആഹ് അതെ
അപ്പ അവർക്ക് അവരതായ കളികളിണ്ടാവും കൊറെ ടീ വി കാണും അങ്ങനെക്കെ പോകുന്നു ഇന്നെന്താ ഇന്നെന്താ ഉച്ചത്തെ ഭഷണം?
ഉച്ചക്ക് ചോറ് മീൻങ്കറി തോരൻ
ആഹ് മതിയല്ലോ
അതന്നെ ധാരാളം
ധാരാളം അതന്നെ കൊറച്ച് കൂടുതലാ
അതെ അതെ
അത്രേല്ലാത്തോരുണ്ടാവും
ഇതുപോലും ഇല്ലാത്ത എത്ര ആൾക്കാര്ണ്ട്
പിന്നെ തീരെ ഇല്ലാത്ത ആളുകള് എന്തോരോണ്ട് നമുക്കൊക്കെ എല്ലാം കിട്ടുന്നത് കൊണ്ടാ
അതെ നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തരുന്നോണ്ട്
ആള്കള് ഇപ്പഴും ജീവിച്ചിരിപ്പോണ്ട്
അതെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി എന്ത് മാത്രം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാ
പിന്നെ എന്നിട്ട് അത് ശെരിയാണ് എന്നിട്ട് ആളുകള്പ്പോ എന്താ ചെയ്യുന്നത്
എന്നിട്ടും അല്ല എന്നിട്ടും പഠിക്കുന്നോ ഇല്ല
അതാ പറഞ്ഞ് ഒള്ളോർക്കെ ആർഭാടം കൂടുതലാ
ആഹ് ഭക്ഷണം വെറുതെ വേസ്റ്റ് ആക്കുന്ന പല ആൾക്കാരോണ്ട്
ഏഹ് എന്തോരൊണ്ട് വെറുതെ കളയുന്നെ
ഉം ഉം
നമ്മൾക്കൊന്നും അങ്ങനെ ശീലല്ലട്ടോ ഞാനൊന്നും അങ്ങനെ കളയാറേ ഇല്ല
നമ്മള് ഇവടെയില്ല അങ്ങനെ നമ്മള് ആവശ്യത്തിന് വെക്കാ കഴിക്കാ
ആഹ് അങ്ങനെ തന്നെള്ളൂ ആവശ്യത്തിന് നമ്മൾ അതും കിട്ടാത്തൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കി എന്താ സ്ഥിതി
ഓരോ സ്ഥലങ്ങളിലും എത്ര മക്കളായാലും പ്രായം ചെന്നവരായാലും അന്നത്തിന് വേണ്ടി കെടന്ന് എന്ത് മാത്രം ബുദ്ധിമുട്ടുന്നു
എത്രയോ ഒണ്ട് അങ്ങനെ പഠ് പഠനാണെങ്കിലും പിന്നെ അസുഖാണെങ്കിലും ചികിൽസിക്കാൻ കഴിയാതൊക്കെ എന്തോരം ആളുകളോണ്ട്
ഉം ഉം
അതിനൊക്കെ അപേഷിച്ച് നോക്കുമ്പോ നമുക്കൊക്കെ സുഖാണ്
ആന്ന് അത് വെച്ച് നോക്കുമ്പോ നമ്മള്
ആർക്കു ഒന്നും അതെ ആർക്കൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അതിന് പ്രാർത്ഥിക്കാം.
അതന്നെ
അസുഖങ്ങള് വരാനൊന്നും ഒരു പണിയില്ല
ദൈവം ഇങ്ങനെന്നെ അനുഗ്രഹിക്കട്ടെ
അതെ എല്ലാർക്കും ഒരുപോലെ വരും അസുഖങ്ങളെ ഇന്ന് നമ്മക്ക് വന്ന് നാളെ മറ്റുള്ളർക്ക് വരൂല അങ്ങനൊന്നും ഇല്ലല്ലോ
ഓഹ് ലോകത്തിന്റെ കാഴ്ചപ്പാട് നമ്മളെകൊണ്ട് ഇതാക്കാൻ പറ്റൂല
ആഹ് ഓരോ അസുഖങ്ങള് വന്ന് കഴിഞ്ഞാല് പാവാണല്ലോ ഒരോരോ അസുഖങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പഴേ
അസു അസുഖോം മരണോം പ്രതീക്ഷിക്കാതെ വരികല്ലേ.
മ്മള് വിചാരിക്കാത്ത രീതിലാണല്ലോ അതൊക്കെ സംഭവിക്കുന്നെ ഉം അത്രേ ഒള്ളു മനുഷ്യന്റെ കാര്യം. എന്നാലോ ആള്കൾക്ക്
ഏറ്റവും ഏത് മനുഷ്യൻ ചിന്തിക്കുന്നത് ഇന്ന് ഞാനല്ല അല്ലെങ്കിൽ നാളെ നീയാണെന്ന് ആര് ചിന്തിക്കുന്നു
ആര് ചിന്തിക്കുന്നു
ആരും ചിന്തിക്കുന്നില്ല അപ്പോഴത്തെ അഹങ്കാരത്തിന്റെ പുറത്ത്
അതാ ചെയിച്ചെ അഹങ്കാരത്തിനുന്തേങ്കി കുറവുണ്ടോ ആളുകളൊക്കെ
ആഹ്
ത് എത്രാ പ പറ്റിട്ടില്ലേ